ഹലോ കേൾക്കുന്നില്ലേ ആ കേൾക്കുണ്ട് ഫുഡയച്ചാ
ആഹ് ആഹ് കഴിച്ചോ നിങ്ങള് കഴിച്ചോ. എന്താ സ്പെഷ്യൽ എന്തെങ്കിലും.
അല്ലാ മീന് തന്നെ ഇത്തിരി മീൻ പൊരിച്ചതും ക്യാരറ്റ് ഉപ്പേരിയും. ഇല്ലാ അവിടെ ഉണ്ട്.
ഇവിടെയാ ത മീൻ കറി മീൻ പൊരിച്ച. പേ പിന്നെ പച്ചക്കറി.
ആഹ്
ആഹ് നിനക്ക് പച്ചക്കറി വേണമെന്ന് അങ്ങനെ തേങ്ങരച്ച കറി വേണമെന്ന് നിർബന്ധമൊന്നുമില്ല.
ഇല്ല ഇവിടെ ഇനി ഒരാ തേങ്ങരച്ചത് മോക്ക് പറ്റുള്ളൂ മോൻ കൂട്ടൂല. മീൻകറിയുമ്പോ രണ്ടാളും കൂട്ടിക്കോളൂ മോന് പച്ചക്കറി ഇഷ്ടല്ല ആഹ്. ഒരാൾക്ക് പറ്റുന്നത് ഒരാൾക്ക് പറ്റൂലോ അങ്ങനൊക്കെയാണ് ഇവിടെ.
ആഹ് പകൽ ഉറങ്ങുമോ.
ആര് ഞാനോ ഞാൻ ഉറങ്ങലൊക്കെ ഉണ്ട്. മക്കള ഉറങ്ങൊന്നല്ല ഒരെക്ക് അവിടെ കുറച്ച് പ ചായ ഇട്ട് ഇനി ഉപ്പും മുളകും ഇട്ട് തിന്നണേ പണിയാവും.
ആഹ് ആഹ് മാങ്ങ ഉപ്പിലിട്ട അച്ചാറൊക്കെ ചെയ്യൂല്ലേ.
അച്ചാറ് ഇതെല്ല ഓ ഉപ്പ് മുളകുമിട്ട് തിന്നാ.
ഉം തൊറമാങ്ങ ഉണ്ടാവു.
എങ്ങനെ
തോറമാങ്ങ ഉണ്ടാക്കൽ ഉണ്ടോ.
അതെന്താ
തോറമാങ്ങ മാങ്ങ ഉപ്പ മുളകും പെരട്ടിയിട്ട് ഉണക്ക.
ഹ് ആ എന്നിട്ടോ.
നമ്മള് മഴക്കാലത്തേറ്റും നമ്മളെ വടെ എല്ലാർക്കും ഭയങ്കര ഇഷ്ടള്ള സാന. മാങ്ങ ജസ്റ്റൊന്ന് പുഴുങ്ങും അല്ല മാങ്ങ ജസ്റ്റൊന്ന് പുഴുങ്ങും. പച്ചമാങ്ങ.
ആഹ് പുഴ്ങ്ങീട്ട്.
നമ്മള് രണ്ട് സൈഡ് ഇല്ലേ അത് ജസ്റ്റ് മുറിച്ചിട്ട് നന്നായിട്ട് മുറിക്കൂല ഒന്ന് ജസ് - ഉപ്പിട്ടിട്ട് പുഴുങ്ങും ചെറങ്ങനെ കുറേ സമയയവല്ല ഒരു പത്ത് മിനിറ്റ് എന്നി ഇട്ട് പുഴുങ്ങി കഴിഞ്ഞു ചൂട് കളഞ്ഞതിനുശേഷം- അതെ രണ്ടു ദിവസം നല്ല- വെയില് കൊള്ളിക്കും
ആഹ്
എന്നിട്ട് മൂന്നാമത്തെ ദിവസം വെയിലൊള്ളിക്കുമ്പോ ഉപ്പും മുളകും നല്ലോണ്ണം പെരട്ടി കൊടുക്കും എല്ലാ സൈഡിലും പൊറത്തുള്ളിലൊക്കെ ആയിട്ട് നല്ലോണം ഉണങ്ങിയതിന് ശേഷം കുപ്പിലാക്കി എടുത്തുവയ്ക്കും
ആഹ് എന്നിട്ട്-
പിറ്റത്തെ കൊല്ലവാണേ കുറേനിക്കും നമ്മള് ചു അല്ലല്ല ഞമ്മൾ ചോറിന് കൂട്ടി കഴിക്കും അച്ചാറെല്ലാം കൂട്ടൂലെ.
ആഹ്
ആ അതുപോലെ കഴിക്കണം നല്ല ടേസ്റ്റ് അങ്ങനെ ഉം നല്ല ടേസ്റ്റ് അങ്ങനെ കഴിക്കാന് ഷോപ്പിലൊക്കെ ഇണ്ടാവല്ലോ തൊറമാങ്ങാന്ന് പറഞ്ഞിട്ട് അയ്യേ അങ്ങനൊന്നു
സത്യായിട്ടും ഏഹ് ഞാൻ വിചാരിച്ചു പിന്നേക്ക് കറി ക്കിടാനാണോ വിചാരിച്ചു
അല്ലല്ല കറിയിലിടാന അല്ലാണ്ട് മാങ്ങാ ഒണയ്ക്കും അയില് ഫുള്ള് ഒണങ്ങൂല അപ്പാടെ ഒണങ്ങിട്ട് ഇങ്ങനെ മരവിച്ച് കെടക്കൂല
ആഹ് എന്നിട്ട് ഫ്രിഡ്ജി വെക്കണാ?
ഫ്രിഡ്ജി വെക് ക്കണന്നൊന്നുല്ല അല്ലാണ്ടന്നെ കുപ്പിയില് നല്ലോണം അടപ്പിട്ടിട്ട് എടുത്ത് വെച്ചാല്
ആഹ് ആഹ് സുർക്കൊന്നും പാരണ്ട
ഉം ഒന്നും പാര
ആ
കഴിക്കാൻ നല്ല ടേസ്റ്റാ ചോറിന് ഇനി നമ്മള് അത് എട് ക്കുന്ന സമയത്ത് ചീനമൊളക് പൊട്ടിച്ചിട്ട് വേണേ കുറച്ച് തൈരോ അങ്ങനെ എന്തെങ്കിലും ഒയിച്ചിട്ട് എങ്ങനെ മിക്സ് ആക്കി കഴിക് അനോ ചോറിന് പിന്നെ വേറൊന്നും വേണ്ട ഞമ്മളവിടെക്കെങ്ങനാ ഭയങ്കര ഇഷ്
ഏ ഞാൻ ആദ്യായിട്ട് കേക്ക മഴയായി പോയി അല്ലെങ്കി ഒന്ന് ടെസ്റ്റ് ചെയ്തോക്യാനെ
ചെല്ലേ
അങ്ങനോക്കെ തന്നെ അല്ലേ പുതി പുതിയ ഡിഷ്‌ ഒക്കെ അറിയാം ഇവിട പച്ച മാങ്ങട്ടിയ ഉപ്പും മോളുംട്ട് തിന്ന അത തന്നെ പണി
ആ അതും തിന്നു ഇതും പിന്നെ നമ്മള് മഴക്കാലത്തകാക്കി വെക്കും ആ മഴക്കാലത്തെ നമ്മുക് ത് എന്താ പറയാ മീനൊന്നുംങ്ങനെ കഴിക്കാനാവില്ല ല്ലല്ലോ ഭയങ്കരചീഞ അപ്പൊ ഇങ്ങനത്തെല്ലേ കൂടുതലും കഴിക്ക പച്ചക്കറി ച്ചപ് ചക്കക്കുരു ഒക്കെ കറി വെക്കൂലേ
ആ ആ ചക്കക്കുരു മുരുങ്ങേ
കൂടുതലും ഇണ്ടാക്കെ ഞങ്ങള് മഴ സമയം വന്നാല് ഉം
അപ്പൊ പിന്നെ ചക്ക ഇണ്ടാവും മഴക്കാലവുബം പിന്നെ വിശപ് ക്കും
ആ ഭയങ്കര വിശപ് ശരിക്കും ഹ ഹ ഹ പിന്നെ പണിയൊക്കെ പെട്ടെന്ന് കഴ്യൊ
ആ നേരത്തെ കഴിയും ഒരു മണിയാകുമ്പോത്തും ഫുഡഴിക്കല് എല്ലാം കഴിയും ഒരു പത്തുമണി പത്തരാവും തൊടങ്ങണങ്കില്
അ ഏ പത്ത് മണിക്കാവോ ചായ കഴിഞ്ഞിട്ട് കൊറച്ച് റെസ്റ്റ് എടുക്കയാ ആ അയ് ശരി
രാവിലെ നല്ല സുഖല്ലേ രാവിലെ അഞ്ചരക്കെ നീക്കും അഞ്ചരഞ്ച നാല്പ്പ ആ പിന്നെ ഹസ്ബൻന്റെ ജോലിക്കും പോയാല് പിന്നെ കടന്നുറങ്ങും
അത് ശെരി എന്റെ പത്തു മണിക്ക് എണീച്ചിട്ട് ബാക്കി എടുക്കും
ആ അയിന് ഏഴ് മണിക്കാണ് മോന് മദ്രസക്ക് പോവ ഓൻ പോയാൽ പിന്നെ കടന്നുറങ്ങും പിന്നെ വരുമ്പോൾ നോക്കിയാൽ മതിയല്ലോ
അത് ശരി
നല്ല സുഖല്ലേ കിടന്നുറങ്ങാൻ മഴ മഴയും കൂടിയായ സുഖമായി ഹിഹി അത് തുടങ്ങിയ പിന്നെ ഫോൺ നോക്കൽ അങ്ങനത്തതൊന്നുമല്ല വേഗം പണികഴിച്ചും
ആഒറ്റടിക്ക് വേഗം തീർക്കും
ആ വേണ്ടീർക്കും പിന്നെ ഫോൺ ഒക്കെഒന്ന് നോക്കാൻ നീക്കൂല
ആ ആആ ഫോൺ എടുക്ക നമ്മള് പണിന്റിടെകൂടെ ജസ്റ്റ് ചിലപ്പോ ആരേല് കോള് യ്താ പിന്നെമതി എടുത്ത് കഴിഞ്ഞാല് പിന്നെ അവിടെ ഇരുന്നോളു ആ പിന്നെ നോക്കിയ അവിടെ ഇരുന്നോ പിന് അടുത്ത നോക്കി അടുത്ത നോക്കി അങ്നെ ടൈമ് വന്ന്‌ പിന്നതില് വിടാം.
മ് അയിന് സ്കൂളില്ലാത്തപ്ളെ ഇതൊക്കെ നടക്കൂൾട്ടോ സ്കൂൾണ്ടായ സ് കൂൾക്ക് കൊണ്ടാവാൻ ചോറാണം
ആ ചോറൊക്കെ ചോറൊക്കെ കൊണ്ടോവലാ ആ രാവിലെ എത്രണിക്ക് കുട്ടിയ്ക്ക് വണ്ടി വരൂ?
ഒരാള് പത് ആ ഒരാള് പത്തേ പത്തിനോകും ഒരാള് പത്തേക്കാല് പത്തേരുപക്കാവുമ്പോ.
ആ അപ്പൊ കുട്ടിയ്ക്ക് ചോറ് വെക്കുന്ന കൂട്ടത്തി തന്നെ ഒന്നായിട്ട് വെ യ്
ആ ഒന്നായിട്ട് വെക്കെന്നെയ്യാ ആ ആ ആ അവരു പോമ്പോത്തനും അടുക്കളെയ്ത്തെ പണികയ്യും.
എതിലാ
അവിടെ ചക്കയും, മാങ്ങയും യൊക്കൊണ്ടോ?
ഏ?
ഉച്ചമയക്കൊണ്ടോ?
ഓ എന്തുശുവ മോളെ ഒറക്കി അവിടെത്തന്നെ കെടന്നൊറങ്ങിപ്പോകും
ഒര് ദിവസം ഉറങ്ങിയാൽ പിറ്റേന്ന്‌ നേരത്ത ഒറങ്ങും.
ആഹാ ആ സമയത്ത് ഒറങ്ങിലേ പിന്നെന്തോ തലക്കെന്തോ മന്തിപ്പ്പ്പോല ഉണ്ടാവും. എനിക്ക് ഒറക്കാണെങ്കിൽ ഭയങ്കര മസ്റ്റാ. രാത്രില് നമ്മളെന്തെങ്കിലും ഒറക്കൊഴിഞ്ഞാല് പിന്നെനിക്ക് പിറ്റേന്ന് രാവില് ല്ല ഒന്നും തിരിയൂലാ നമുക്ക് തലക്കടി കിട്ടിയോലെണ്ട
ആ
വേദനിക്കും ന്നിട്ട് ഉമ്മയെല്ലാം പറയും ഒരു ദിവസം ഒർക്കൊഴിയാൻ പറ്റൂല്ല.
മോളോറങ്ങിയോ?
ആ അവളോറങ്ങി. ഉം ഡ്രസ്സൊക്കെടുത്തോ?
ഇല്ല എടുത്തിട്ടില്ല. എടുക്കണം സ്കൂൾ ഷോപ്പിംങ്ങോക്കെണ്ടല്ലോ ആ ആ
മ്
ഇങ്ങടത് കഴിഞ്ഞോ?
ഇല്ലല്ലാ ഒന്നും കഴിഞ്ഞിലാ എല്ലാം പെൻഡിങ്ങിലാ മഴയൊണ്ടോ അങ്ങോട്ടേക്ക്?
ഏ വി എന്ന് രാവിലെങ്ങനെ ഒരു പെയ്യ്ണ്ട് കൊറച്ച്. പ്പ നല്ല വെയില അവിടെയോ ഇന്നലേം ആ ന്നലെ വെയില്ണ്ട്
ആ ഇന്നലെ വൈകുന്നേരം ഇവിടെ ഭയങ്കര ഇടിയും മഴയും കാറ്റുംഎല്ലാം കൂടിനോ
ആ
ക്കാറണ്ട് വെയിലില്ല അത് ഒരു മൂടി കെട്ടിട്ട് തന്നെ ഈ വെയില ഇല്ലെങ്കിൽ തന്നെ നമ്മുക്ക് ആറിടാനന്നൊരു ഇത് കിട്ടുലാലോ
ആ സലുണ് ണ്ടാവൂല
ഉം മനക്കാല ആായ പിന്നെ നോ
ആ ആ എത്ര മെഷീന ഉണക്കീന്ന് പറഞ്ഞിട്ട് കാര്യല്ല
ന്നെ കുട്ടികക്ക് സ്കൂളണ്ടാൻ വേ യൂണിഫോമും തന്നെ ഉണ്ടാവും പിള്ളേർ ഇടാൻ ഉണങ്ങും കിട്ടൂല ആ
ഈ വെയിൽ കൊണ്ട് ഒണങ്ങണ ഉഷാറ് ഇണ്ടാവൂല
മ്
ഉ
പിന്നെ വേറെന്തച്ചാണ്
എന്താ അങ്ങനെ പോണു വൈകുനേരത്തെ സ്നാക്സ് എന്തായ് ഒണ്ടാക്കുവോ
ഏയ് എപ്പെങ്കിലും ആരെങ്കിലുമൊക്കെ ഇണ്ടങ്കില് അങ്ങനെക്കെമ്മണ്ടാക്കും അ ഞമ്മക്ക ഉണ്ടാക്ക് തരൂല ആ സമയം കൊറച്ചേരം കെടക്ക വിചാരിക്കും
ആഹ് അത് ശെരിയെന്നെ ഉം
നിങ്ങളെന്തേ ഇണ്ടാക്കുവാ
ഭയങ്കര മടിയാ രാവിലെ അടുക്കളെന്ന് പോന്നാ പിന്നെ മടിയാണ് ഉണ്ടാക്കാനൊക്കെ പിന്നെ പയം അങ്ങനെ എന്തെലുമൊക്കെ ഉണ്ടെങ്കി വ ട്ടി കൊടുക്കും
ആ
അല്ലതൊന്നും ചെയൂല
സ്കൂളിൽ ഞാൻ ഞാൻ പിന്നെ തീരെ ചായപടി പണിക്ക് നിക്കൂല മോളുണ്ടാക്കി ഓള് ഒണ്ടാക്കിത്തരും ഓക്കാവശ്യണ്ടാവ്മ്പ ഓള് ണ്ടാക്കു അപ്പൊ നിക്കുണ്ടാക്കിത്തരു
പിന്നെ വേറെ എന്തൊക്കാണ്
അങ്ങാപോണ് എന്നട്ട് വൈകുന്നേരം എന്താ ചായ കടി?
ഇന്നിപ്പൊ നുറുക്ക്ണ്ട്
ഹലോ
നുറുക്ക് നുറുക്ക്ണ്ട്
ഓ ആ ആ ചായ നിർബദ്ധരിക്കോ
അങ്ങനല്ല
ആ
ചായ നിർബന്ധില്ല പക്ഷെ കൂട്ടൽ നിർബന്ധം
എങ്ങനെ
ചായ നിർബന്ധല്ല കടി വെയ്ക്കാൻ വേണം എല്ലാർ
ഏഹ് ഇനി മഴ ഇതായി ചായക്കൊക്കെ ആവശ്യണ്ടാവും
ആ അത്ണ്ടാവും ക ആ അതന്നെ ങ്ങനെ തിന്നോണ്ടിരിക്ക്യ തിന്നന്നെ പണി ഉം അതങ്ങന തന്നാ മഴ പെയ്യുന്ന് പള്ളേലാണോ ചോയ്ക്കാണ്
ആഹ്
എന്നാ പൂതിമാറാത്തത്
ഏ
തിന്ന പൂതി മാറാ ത റയും ഇവിട്ന്ന് യ ഉമ്മയല്ലോ എന്താ സ്പെഷ്യൽ ആയിട്ട് എന്താ ഇണ്ടാക്കല് ആഹ് എന്നാന്നാ ക്കെ